ഹലോ ഹലോ കേക്കുന്നുണ്ടോ ഹ എന്തുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് അങ്ങനെ ജോലി നടന്നോണ്ടിരിക്കുന്നു കഴിഞ്ഞില്ല അവിടെ എന്തോയി
ആഹ് ഇവിടെല്ല ഇല്ല എന്നൊന്നും പ്രത്യേകിച്ച്ഒന്നും ചെയ്തില്ല സൺഡേ ആയതൊണ്ട് ആഹ് ഒരു മടി
അഹ് ശരി ഇവിടെ സൺഡേ എല്ലാരും ഉണ്ട് അതുകൊണ്ട് ഇന്ന് ജോലി കൂടുതലാ
ആഹ് ആഹ് ആത് ഞാൻ കരുതി ഇന്ന് എന്തായാലും റസ്റ്റ് എടുക്ക ക്കാ കരുതി നാളത്തെ തൊട്ട് സ്കൂളും ട്യൂഷനും ഒക്കെ ഉള്ള തോണ്ട് രാവിലെ തെട്ട് പിന്നെ അടി ഹ്മ് ഇന്നെന്തായാലും റസ്റ്റ് എടുക്കാമെന്ന് കരുതി
എ എണീക്കാനൊക്കെ താമസിച്ചോ
എണീക്കാന്. കൊറച്ച് താമസിച്ചു
ഉം ഉം
ആ ഒട്ടേറെ ഒക്കെ ആയി ഇത് ശനിയും ഞായറും പിന്നെ ലൈറ്റ് ആയിട്ടേ എണീക്കത്തൊള്ളൂ
ഉം ഞൻ അതിലും താമസിച്ചു ഒമ്പത് മണി കഴിഞ്ഞു
ആഹ് ഇത് മ ഈ മദ്രസയിൽ പോക്കൊക്കെ ഈ ശനിയും ഞായറും ഉള്ളത് കൊണ്ടാവും മണിക്ക് മദ്രസയിൽ വിടണം അത്കൊണ്ട് അല്ലെങ്കി പിന്നെ കുറച്ചൂടെ ലേറ്റ് ആയിട്ടൊക്കെ എണീക്കത്തൊള്ളൂ
ഉം രണ്ടു പേരാണോ മക്കള്
ആ രണ്ടു പേരാ ആ ഒര ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒരാള് ഒരു വയസ്സ് കഴിഞ്ഞതേ ഒള്ളു
ആഹ് ആഹ്
ആ അതൊണ്ട് പിന്നെ രാത്രിയിലുള്ളൊക്കെ ഉറക്കെമൊക്കെ കണക്കാ
ഹ്മ്മ് സ്കൂള് അടത്ത് അടുത്താണോ കുഞ്ഞിന്റെ
അല്ല അത്രയ്ക്ക് അടുത്തല്ല കുറച്ച് പോണം ബസ്സ് വരും സ്കൂൾ ബസ്സ്
ആഹ് ആഹ് പണ്ടൊക്കെ എന്നുമീ കൊണ്ടാക്കണമായിരുന്നു ഇപ്പൊ ബസ്സ് ഉള്ളത് കൊണ്ട് ആ ഒരു പ്രശ്നം ഇല്ല
അതാ വന്ന് നമ്മളക്ക് പിന്നെ നമ്മള് കൊണ്ടാക്കാനും വിളിക്കാനും ഒക്കെ നമ്മൾ അതെന്നും പറഞ്ഞ് നിക്കണം അടുത്തൊക്കെയ ആണെങ്കിൽ പോട്ട് ആഹ് ഭയങ്കരം മടിയാ രാവിലെഎണീക്കുന്നത് തന്നെ പോവണ്ടാല്ലോന്ന് ആലോയിച്ചു കൊണ്ട എണീക്കുന്നത്
അ നമ്മക്കേ മടിയാ ഈ പ്രായത്തിലേ മടിയാ നമുക്ക്
ഇപ്പോഴും നമുക്ക് മടിയല്ലേ അവർക്ക് രണ്ടു ദിവസം ഒന്ന് അവധി കിട്ടിയാൽ നമ്മക്ക് അത്രയും സന്തോഷ എന്നും പറഞ്ഞ നിക്കുന്നെ കുട്ടികളെക്കാളും മടി മാതാപിതാക്കൾക്കാ അതാ ഹ് പിന്നെ പിന്നെ എത്ര അവിടെ എത്ര പേരാ
ഏയ് ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല
കഴിച്ചിട്ടില്ലേ ഓ സിംഗിളാണോ ആഹ് ആഹ് എന്തോത്തിന് പഠിക്ക്യ
ഞാൻ എം എ കഴിഞ്ഞ് ഇപ്പം ജോലിക്കൊക്കെ വേണ്ടിട്ട് ട്രൈ ചെയ്യുവ പി എസ് സി പടുത്തവും അങ്ങനെ
ആഹ് ആഹ് എത്ര വയസുണ്ട്
ഇരുപത്തി നാല്
ഇരുപത്തിനാലാ ആ അപ്പൊ എനിക്കെക്കെ ഇളയതാ
ഉം ഹും കെട്ടു പ്രായൊക്കെ ആയി കെട്ടണം ഹ്
പതുക്കെ മതി കെട്ടിയതിന്റെ അഭിപ്രായത്തിൽ പറയ കെട്ടുനേരെല്ലാം പതുക്കെ കെട്ടിയാൽ മതിയെന്നെ പറയത്തൊള്ളൂ സ്വന്തമായിട്ട് ഒരു ഇൻഡപെന്റന്റ് ആയിട്ട് ആയിട്ടൊക്കെ മാരേജ് ഒക്കെ നോക്കുന്നത് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്
അതാണ് ഒരു പത്തിരുപത്തൊന്ന് വയസൊക്കെ ആയപ്പോഴെത്തിന് വീട്ടുകാരൊക്കെ കെട്ട് കെട്ടെന്ന് പറഞ്ഞ് നിന്ന് ഇപ്പം ഒന്നുല്ല അനക്കമില്ല അതുകൊണ്ടൊരു സമാധാനം ഉണ്ട്
അതാ നമ്മ എന്റെയൊക്കെ എനിക്ക് എന്റെ പതിനെട്ട് വയസ്സായപ്പോ അവരായ വീട്ടുകാർ ട്ട് നിർബന്ധിച്ചൊന്നുമല്ല ആ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് ഒരു ആലോചന ഉണ്ടെന്ന് ചുമ്മാ ഒരു രസം തോന്നി ആ ഓക്കേന്ന് പറഞ്ഞതാ
അയ്യോ ഹ്
അത് വീട്ടുകാർ നിർബന്ധിച്ചതോ എടുത്തതോ ഒന്നുമില്ല
അത് ചുമ്മ എന്തോ ആ ടൈമിൽ അങ്ങനെ ഓക്കേന്ന് പറയാൻ തോന്നി അങ്ങു പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പം ക്ലാസിലും പോവാൻ മടി പിന്നെആയപ്പോഴത്തേക്ക് കല്യാണം കഴിയുന്ന ഓരോരോ ഇഷ്യൂസ് കാര്യങ്ങള് അത് ഇത്.
കല്യാണം കഴിഞ്ഞാൽ കൊറെ ബാധ്യതകള് റെസ്പോൺസിബിലിറ്റിയും. ഉത്തരവാദിത്വമൊക്കെ നമ്മുടെ തലേല്
അടിച്ചങ്ങ് ഏൽപ്പിക്കുല്ലേ ഒരു വീട്ടിൽ ഒരാള് വന്ന് കഴിഞ്ഞാലാ. എന്റെ ബാധ്യതയെല്ലാം നിന്റെ തലയിലിരിക്കട്ടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലേ ആൾക്കാർക്ക്.
അതെ നമ്മളെത്ര അതിൽന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും പറ്റത്തില്ല അതൊരു ട്രാപ്പാ പെട്ടു പോവും.
അതാ ട്രാപ്പാ പിന്നെ ഇപ്പൊ പിന്നെ വല്യ കുഴപ്പ ഇപ്പഴത്തെ ജനറേഷനൊക്കെ. കുറച്ചുകൂടെ ഇതായിട്ടുള്ളത് പക്ഷേ ഈ മുമ്പത്തെ നാള് ഞങ്ങളുടെയൊക്കെ ടൈമിലൊക്കെ. നല്ല രീതിയിൽ സഫർ ചെയ്തിട്ടുണ്ട് എന്റെയൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ ടൈമില്. എല്ലാ രീതിയിലും സഫർ ചെയ്തിട്ടുണ്ട്.
അ അതൊക്കെ കൊണ്ടാണ് ഇപ്പ . കല്ലാണം കഴിക്കൻ ഒരു മടി എനിക്കും ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നെ പഠിക്കാൻ പറ്റുവോ ജോലിക്ക് കയറാൻ പറ്റുമോ സ്വന്തം. നമ്മള് നമ്മളല്ലാതായി മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായ നമ്മൾ എങ്ങനെ ജീവിക്കും.
സത്യവാ ആഹ് അതാ നല്ലത് കാരണം. അതുല്ല എന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് സെപ്പറേറ്റ് ആയിട്ട് അതിപ്പോ ഇപ്പോഴത്തെ ഈ നമ്മുടെ. മറ്റ് നാട്ടിലൊന്നും ഇതൊന്നും നടക്കത്തില്ല കല്യാണം കഴിയുമ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ. സെപ്പറേറ്റ് ഭാര്യ ആയാലും ഭർത്താവായാലും മാറി താമസിക്കുന്നത് എന്തുകൊണ്ടും.
ഉം.
നല്ലതാ ബന്ധം നിലനിർത്താനും ഏറ്റവും നല്ല കാര്യം അത് തന്നെയാ. ചുമ്മാതൊരു വീട്ടിൽചെന്ന് കിടന്ന് അടിയിട്ട് ഒരു ഡിസ്റ്റൻസ് എന്തിനാ അതില്.
അതാണ് തുടക്കത്തിൽ പക്ഷെ പറ്റത്തില്ലല്ലോ എന്തായാലും ഒരു ഒന്ന് രണ്ട് കൊല്ലമെങ്കിലും ഒരുമിച്ചായിരിക്കും.
അതാ ഒരുമിച്ചായിരിക്കും ഈ ഒരു ടൈമാ നമ്മുടെ കല്യാണം കഴിയുമ്പോ നമ്മുക്ക് കിട്ടുന്ന കുറച്ച് മാസം. പെങ്ങളുള്ളൊരു പ്രശ്യസായിട്ട്. ടൈമുണ്ടല്ലോ ഇത് ഈ അടിയുടെ വഴക്കിന്റെയും ഇടയ്ക്ക് അതങ്ങ് നഷ്ടപ്പെട്ടങ്ങ് പോവാ പിന്നെ അത് കിട്ടത്തില്ല പിന്നെ അടു. അടുത്ത സ്റ്റേജിൽ കുട്ടികൾ കുട്ടികൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കല്യാണ. കഴിഞ്ഞ ടൈമിൽ ആ ഒരു ഇത് കിട്ടത്തില്ല.
ഉം അതാണ് നിങ്ങളുടെ ആ ഒരു ടൈം ആകുമ്പോ. ഉത്തരവാതിത്തം ഒന്ന് കൂടെ കൂടും.
കൂടുക പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുക അങ്ങനെ അങ്ങനെ ലൈഫ്. അങ്ങ് പോയിക്കൊണ്ടിരിക്കുവല്ലേ.
അത ഞങ്ങള അവിടെ പഠിക്കുന്നേ ചേച്ചിമാരൊക്കെ ഇപ്പോ അവര് കല്യാണത്തിന് മുന്നിട്ട് പഠിക്കാൻ കേറിയെങ്കിലുവേ കുഞ്ഞും. അതൊക്കെ ആകുമ്പഴത്തേന് അവർക്ക് സമയം ഭയങ്കര കുറവായിരിക്കും പഠിക്കാൻ കിട്ടുന്നത്.
പഠിക്കാൻ കിട്ടുന്നത് ശരിയാ കാരണം വീട്ടിലുള്ള ജോലി അത് ഒതുക്കിട്ട് കുഞ്ഞിന്റെ കാര്യം ഇതിന്റെ ഇടക്ക് തന്നെ കുഞ്ഞിന്റെ കാര്യം.
അതാണ് ഇപ്പ സ്കൂൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവരെ പഠിപ്പിക്കാനും ഉണ്ടല്ലോ.
ആഹ് അത് അവരെ പഠിപ്പിക്കാനും നിക്കണം.
ഉം അങ്ങനെയാണ് അഞ്ച് കൊല്ലമൊക്കെ കൊണ്ട് വന്നിരിക്കുന്നവരുണ്ട്.
പിന്നെ നമ്മള് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് വിഷയ ഇല്ല നമുക്ക്. തട്ടീംമുട്ടിയൊക്കെ നമ്മുടെ രീതിൽ നമ്മുക്ക് മക്കളായലും ഫുഡ് ഉണ്ടാക്കുന്നതക്കെയായാലും അങ്ങനെയൊരു അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷെ. പഴയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും പിടിക്കത്തില്ല.
ഉം അത് ശരിയാ.
ആഹ് അവര് പിന്നെ സാറ്റിസ്ഫൈഡ് ചെയ്യാനല്ലേ പറ്റത്തള്ളൂ.
ഉം ഉം
അവർടെ ഇഷ്ടള്ളത്ണ്ടെങ്കിൽ അല്ലല്ല ഞങ്ങള് സെപ്പറേറ്റ് ഒന്നും അല്ല ഞങ്ങളിവിടെ ഏഹ് ഹസ്ബൻഡും പിന്നെ അവർക്ക് രണ്ട് സിസ്റ്റർമാരായിരുന്നു അവര് രണ്ടരും കല്യാണം കഴിഞ്ഞു. ഞങ്ങക്ക് സെപ്പറേറ്റ് മാറൻപ്പ പറ്റത്തില്ല.
ഓഹ് ഒരു മോനേ ഒള്ളൂ.
ആഹ് ഒരു മോനേ ഉള്ള്
ഉം ഉം
പ്പ അതൊണ്ട് സെപ്പറേറ്റ് ഒറ്റൊക്കെ ഒന്നും നടക്കത്തൊന്നുല്ല എങ്കിലും നമുക്ക് എല്ലാരും പറയും എന്ന് വെച്ച രണ്ട് കൺസെപ്- ക്കി ആലോയിക്ക കാരണംന്ന് വെച്ചാ മാതാപിതാക്കളും വേണം എങ്കിലും മറ്റൊരു ഘട്ടം വന്ന് നമ്മളെ നിയന്ത്രിക്കാൻ ഒരു ഇപ്പൊ ഈ പോസ്റ്റ് ഒക്കെ കണ്ടിട്ടില്ലേ നമ്മളെ നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്ത ഒരട് ക്കളേയാണ് നമുക്ക് ഏറ്റവും
ഉം
ഹാപ്പിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്ന കൂട്ട് നമുക്കൊരു ഇത് കിട്ടത്തില്ല ഫ്രീഡം.
ആഹ് അത് ശരിയാ
ആഹ് അത് ചെയ്യുമ്പോ അതെന്താ അങ്ങനെ ഇത് ചെയ്യുമ്പോ ഇതെന്താ ഇങ്ങനെ പിന്നെ ആഹ് കല്യാണം കഴിഞ്ഞ ടൈമത്തി ടൈമില് നോർമലായിട്ടെല്ലാം പെൺകുട്ട്യള് പാവായിരിക്കും പിന്നെ പിന്നെ ഇഷ്യൂസ് വരുംന്തോറും അവരും തിരിച്ച് പ്രതികരിച്ചു തൊടങ്ങും
അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ പറയും നമ്മൾ ആദ്യമേ ചെന്ന് പാവമായിട്ട് നിക്കര്ത് അപ്പഴാണ് നമ്മൾ അവരെങ്ങനെ ഉപദ്രവിക്ക നമ്മള് ആദ്യം തൊട്ടേ നമുക്ക് ഇഷ്ട അല്ലാത്ത കാര്യാണെങ്കിൽ അതിനോട്
ആഹ് നോ പറയന്നെ വേണം തീർച്ചയായിട്ടും അത് അങ്ങനെതന്നെ വേണം കാരണം ആദ്യമേ നമ്മള് നോ പറയത്തില്ല പിന്നെ പർഞ്ഞ ആദ്യം പൂച്ചയെ പോലെ ഇരുന്ന് ഇപ്പം ഇങ്ങനായി അയിന്റെ ആവശ്യം ഇല്ലല്ലോ.
അതാണ്
നമ്മള് നമ്മളായിട്ടങ്ങ് നിക്കുങ്കില് നമുക്ക് സന്തോഷം കിട്ട ത്തള്ളൂ കാരണം ഇവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മള സന്തോഷം അവടെ
പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാ ഇങ്ങനെ ഒരു കല്യാണം ന്നു പർഞ്ഞ കാര്യത്തിലോട്ട് പോണേ നമ്മള് വീട്ടില് നമ്മടെ പേരന്റ്സിന്റെ എന്തായരുമ്മയായിരിക്കത്തില്ലേ നമ്മളെ പൊന്നു പോലെ നോ നമ്മൾ എന്ത് പറഞ്ഞാലും അവര് അത് അക്സെപ്റ്റ് യ്യും.
അതാ ഏറ്റവും വല്ല്യ വെഷമംന്ന് വെച്ചാ നമ്മക്ക് ഒരു പരിചയവും ഇല്ലാത്ത വീടാ. ഇവടെ വന്ന് കഴിയുമ്പം തന്നെ അവരെന്തെങ്കിലും നമ്മുടെടുത്ത് ഇതാക്കി ദേഷിച്ചെടുത്തൊക്കെ പറയുമ്പോ നമ്മക്ക് ഹസ്ബൻഡിനെ വിളിക്ക പറയുക ശേഷം ശെരിയാണ് എങ്കിലും നമ്മടെ വീട്ടുകാരെ ഇട്ടിട്ട് നമ്മള് വന്നതല്ലേ. അപ്പ ആഹ് സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചോക്ക്യ എത്രമാത്രം ഇതായിട്ടുള്ളയിരിക്കും അത്?
അതാണ് എനിക്ക് പ നല്ല പാടാ ഇതൊക്കെ ആലോചിക്കാൻ ഞാൻ അതുകൊണ്ടാണ് ഇപ്പഴും ഇതുവരെക്കെ അങ്ങനൊരു പ്ലാനിങ് ഇല്ല മാരേജ് യ്യാൻ.
മാരേജ് വേണം വേണ്ടായെന്നല്ല പക്ഷെ നമ്മക്ക് താ ഇ മാക്സിമം സംസാരിച്ച് നമ്മക്ക് പറ്റുന്ന ഒരാളാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം രണ്ട് ഏഹ് ക്യാരക്ടർ വന്ന് കഴിഞ്ഞാൽ അത് ചെലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. ചെല ത് അഡ്ജസ്റ്റ് ചെയ്ത് ന്ന് വെച്ചാൽ അത് ഒര് അതും ഒരു ഇപ്പോ ഞാനും എന്റെ ഹസ്ബൻഡും തമ്മില് ഒരു പന്ത്രണ്ട് വയസ്സിന്റെ ഡിഫറൻസ് ണ്ട്.
ഉം ഉം
പക്ഷെ പുള്ളിയുടെ ആഹ ഫ്രണ്ട്സൊക്കെ പറയുന്നു ഫ്രണ്ട്സിന്റെ വൈഫൊക്കെ പറയുന്നു അവർക്ക്ന്ന് വെച്ചാല് അവരുടെ ബർത്ത്ഡേ ആയ- ആനിവേഴ്സറി ആയാലും വന്നാലും ഒന്നും ഓർത്തിരിക്കത്തില്ല അവരുടെ ഭർത്താക്കന്മാര്
ഏയ്
പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റാ പുള്ളി കൂടുതൽ എന്റെ ഒരു ജനറേഷൻ അനുസരിച്ച് നിൽക്കാനെ ഏഹ് ശ്രമിക്കുന്നു ഉണ്ട് ഒക്കെ ആഹ പൂർണ- അല്ലെങ്കിലും ആഹ ഒരു ഇത് വരും എങ്കിലും അതല്ലാ എൻ്റെ ബർഡേ ആയാലും ആനിവേഴ്സറി ആയാലും ഗിഫ്റ്റ് ചെയ്യാനായാലും
ഉം
അങ്ങനെയൊക്കെ പുള്ളി വളരെയധികം എഫേർട്ട് എടുക്കുന്നുണ്ട് പക്ഷെ അതേ സമയം പുള്ളിയുടെ കൂട്ടുകാരൊക്കെയന്ന് വെച്ചാ ഇപ്പ ഈ ഒരു എല്ലാ കുടുംബം കുടുംബത്തിന്റെ പ്രാരാബ്ദം എന്ന രീതിയിലങ്ങ് പോകും അതിന്റെ ഇടയ്ക്ക് രടെ ഒരു സന്തോഷം അവർ ആലോചിക്കുന്നില്ല
ഉം പക്ഷെ നമുക്ക് സ്ത്രീകൾക്കൊക്കെ ഇതുപലുള്ള കാര്യങ്ങൾ ഓർത്ത് വെുന്നത് ഗിഫറ്റ് ചെയ്യുന്നൊക്കെ ഭയങ്കര വലിയ കാര്യവാ
ഭയങ്കര ഫ്രഷസായിട്ടുള്ളത് ഇവര് തരുമ്പോ ഒരു- ചോക്ലേറ്റ് ആയാലും എന്താന്ന് പറഞാല് നമുക്കത് ഭയങ്കര സന്തോഷം
അതാണ് ഓർത്ത് വെച്ചെന്നുള്ള ആഹ ഒരു സംഭവമാണ് നമ്മള് വാല്യൂ ചെയ്യുന്നത്
ആഹ ഓർത്ത് അത് തീർച്ചയായിട്ടും അതെങ്ങനെ തന്നാ അല്ല നമ്മള് അതായത് മാര്യേജിന് മുമ്പ് നമ്മുടെ പേ-പേരന്റെസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കും നമ്മളെ ബർത്ത്ഡേ ഓർത്ത് വെക്കുന്നത് നമ്മള് വിചാരിക്കുന്നു പിന്നെ അത് കഴിയുമ്പോ നമുക്ക് നമ്മള് എക്സെപ്റ്റ് ചെയ്യുന്നത് പാർട്ട്ണർ തന്നെ അതോർത്ത് വെക്കണംന്നാ അതൊരു സന്തോഷാ എനിക്കിപ്പ- ഉം- ഇപ്പം ഞങ്ങളുടെ മാര്യേജ് കഴിഞ്ഞിട്ട് ഏഴ് വർഷം ആവാൻ പോകുന്നു.
ഉം ഇ വീട് അടുത്താണോ കെട്ടിച്ചേ അതോ ദൂരെ ആണോ
അല്ല ഒത്തിരി ദൂരൊന്നുല്ല ഇവിട്ന്ന് ഒരു അരമണിക്കൂർ തികച്ച് വേണ്ട പോവാൻ.
ഉം ഉം അപ്പൊ പോയി വരാ ഒക്കെ എളുപ്പം അല്ലേ
പോയി വരാനൊക്കെ എളുപ്പാ പിന്നെ അവിടെയും കൺഡ്രോളും കാര്യങ്ങളൊക്കെ വരുമ്പം ഞാ പക്ഷേ ഞമ്മള് മെന്റ് ചെയ്യത്തില്ല അത് വേറെ കാര്യം അഹ ഹ ഹ അതാ ആഹ ഇത്രയും ദിവസം എപ്പയും എപ്പയും പോകാ അങ്ങനെയൊക്കെ നമുക്കന്ന് വെച്ചാൽ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാൻ നമ്മുടെ വീട്ടിൽ ചെന്നാലേ പറ്റത്തുള്ളൂ.
ആണ് ഇങ്ങനെയൊക്കെ കൊസ്റ്റ്യൻ വരുമ്പോ നമ്മള് ഇതെങ്ങനെ സഹിക്കും.
അതാ നമ്മള് നമ്മള് ആലോചിക്കാ നമ്മള് പോവുന്നതിന് ത്തിരി ഇവരിത് തെരക്കേണ്ട കാര്യം ഓപ്പണയിട്ടങ്ങോട്ട് ചില സമയത്ത് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല ഉം മറ്റുള്ളവര് വിഷമിക്കും എന്ന് വിഷമിച്ചാലോന്ന്‌ കരുതി ഒരു കൊസ് - ച്ച് നമ്മുടെ മനസ്സി വരുന്നതാ ഏറ്റവും വലിയ നമ്മളെ നെഗറ്റീവ് എന്ന് പറയുന്നത്.
ഉം ടാസ്ക്കാണ്
ടാസ്കാ മാരേജ്ന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാ പക്ഷെ ഒരു ഇ ഒരു -ഒരു നിശ്ചിത ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലേക്ക് ഇതെല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് വരും.
ഉം ഒരു സമയം കഴിയാണ് ഇപ്പൊ നമ്മുടെ അമ്മ എന്റെ അമ്മയൊക്കെ ആഹ ഫേസ് കഴിഞ്ഞ് ഇപ്പം ഇവരാണ് മെയിൻ.
ആഹ്
ഓര് പറയുന്നത് അവര് കേക്കും.
അതാ ആഹ ഒരു ടൈം വർഷങ്ങളെടുക്കും ആഹ ഒരു ടൈം പീരീഡ് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ചിലരൊക്കെ ഉണ്ട് കെട്ടോ ഈ നൂറിൽ ഒരു. ഒരു പേഴ്സന്റെജ അല്ല രണ്ട് പേഴ്സന്റെജ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അമ്മായിമാരൊക്കെ ഉണ്ട് കേട്ടോ അവരൊന്നും വളരെ റെയറായിട്ടുള്ള പീസ്സസാ അത് വെറേ അത് വേറെ കാര്യം കൂടുതല് പഴഞ്ചൻ ടീ -ടീംസാണ് ഉള്ളത്
അങ്ങനെയൊക്കെ ഒരാളെ കിട്ടിയാ മതിയായിരുന്നു
അങ്ങനെയൊക്കെ ഒരാളെ കിട്ടി കഴിഞ്ഞാ ഭാഗ്യവാ.
പക്ഷെ നമ്മളെ വീട്ടിലെ തന്നെ ഇരിപ്പായാലാണ് പ്രശ്നം അതാ ഞാ നോ ഒരു ജോലിയ ആയ പിന്നെ നമുക്ക് വീട്ടോ
ചിലർ നിക്കരുത്.
ഉം ജോലിയായിട്ട് ചെന്നാൽ നമുക്കൊരു വെലയും കൂടെ ഉണ്ട് ജോലി ഉണ്ട് ഗ അല്ലെ നല്ലൊരു ജോലി കൊച്ചു ജോലിയാണെ അവര് നിർത്തിപ്പിക്കും
ഉം അത് ശെരിയാവാ നല്ലൊരു ജോലിയാണെങ്കിലോ സാ -ഒരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കില്. അവര് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ നീക്കത്തുള്ളൂ നമ്മള് പല സിറ്റുവേഷനിലും കണ്ടിട്ടുണ്ട് അങ്ങനെ.
അതാണ് പിന്നെ
ആഹ് അതാ കാരണം പലയിടത്തും. ആദ്യൊക്കെ ഭയങ്കര ക്രൂവ് ഇതായിട്ട് നിന്നിട്ട് അമ്മായിമ്മമാര് ഒരു വരുമാനംക്കെ നല്ല വരുമാനം. ക്കെ അവരുടെ കാര്യം കൂടെ. ഈ വരുമാനങ്ങളിലൂടെ നടക്കത്തുള്ളൂന്ന് അവർക്ക് മനസ്സിലായി കഴഞ്ഞാ പിന്നെ അവര് പൊന്ന് പോല കൈെവെള്ളളയിൽ കൊണ്ട് നടക്കും.
ഉം അതിപ്പോ എല്ലാ പെങ്കുട്ടികളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാരും ജോലിയായിട്ടേ നോക്കുള്ളൂ
ആഹ് അതാണ് പണ്ടൊക്കെ ന്നമ്മടെ ഈ മുസ്ലംസ് കാറ്റഗറിയിലായിരുന്നു എന്തു പതിനെട്ട് വയസ്സാമ്പോ ഇരുപത് വയസ്സാകുമ്പോ കെട്ടി കെട്ടിക്കണോന്നൊക്കെ ഉണ്ട് ഇപ്പോപിൻ ചേയ്ഞ്ചായി ന്നല്ലെഅധികം ചേയ്ഞ്ചായിട്ടുണ്ട് ഇപ്പം പേരെൻസ് കൂടുതലും പെൺകുട്ടികൾക്കും എജൂക്കേഷൻ കൊടുക്കാന അവർഏറ്റവും കൂടുതൽ നോക്കുന്നത്.
ഉം ശെരി എന്നാവിളിക്കാവേ.
ആഹ്